ഹലോ ആ കേൾക്കാണ്ട് ഫുഡ്‌ ഒക്കെ കഴിച്ചില്ലേ
ച്ച വടിയോ
ആ കയ്ച്ചു
ഇന്ന് ഉച്ചക്കക്കോ കറിയോ ആ
ആ ഉച്ചക്ക് എന്നാ കറിന്ന് ഏ പച്ചക്ക് മുളകൊടി ഇട്ടിട്ട് കയ്യിക്കുലേ
ആ മൊളക് പൊടി ഒക്കെ ഇട്ട് എന്താ മസാലകൾ ആ മസാല.
ഉം സാമ്പാർ മാത്ര വെച്ചോള്ളാ
ആ സാമ്പാറും പിന്നെ ഒണക്കൽ മീന് ല്ലേ ഒണക്കല്
ആ ഏതാ മുള്ളനാ
അല്ല തള ല്ലേ തള തളമീ കെട്ടിട്ടില്ല മറ്റേ പ ഉം ഹ നീളള്ളെ
അ വല്യ നീണ്ട മീന്
ആ ആ മന്റ എന്താപ അയ്ന് ആ അല്ല തോലി പൊലിക്കാ പൊളിക്കാ മേലെ ഭാഗം ങ്ങനെ ചീതിർക്കണ അയിന്റെ ആ ഏ ആ മേല ങ്ങനെ കളഞ്ഞിട്ട്ള്ളേ ഒരു പാമ്പ് പോല്ത്തെ പാമ്പിന്റെ ഒക്കേ പോലെ നീളള്ളതാണ്
അല്ല അയിന്റെ ഒരു മീൻ ല്ലേ ങ്ങനെ ചെത്തി എട്ക്ക്ന്ന
ആ ആവലിച്ചെടുക്ക്ണ അൻത്തെ
ആ അങ്ങനെ വലിച്ചെടുക്ന്ന കത്തിയോന്ട് ഇച്ചി മുറിച്ചിട്ട്ങ്ങനെ വലിച്ചെടുക്ക്ന്നേ
ആ ആ അതെന്നെ ആ മാന്തളല്ല തോല് പൊളിക്ക്ണതല്ല
ആ അതിന തോലു കത്തിയോണ്ട് ഇച്ചിരി മുറിച്ച് നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്നത് തൊലി വയങ്കര കട്ടിയുള്ളെ
ആ അങ്ങനെ.
ആ അതാ ഞാൻ ചേദിച്ചേ അതാണോന്ന് അതാ.
ആ അവിടെ വാങ്ങലുണ്ടോ ഒണക്കലൊക്കെ?
ആ ഇവടെ വ ഒണക്കല് വാങ്ങ്ന്ന്ണ്ട്. അതൊണ്ട ആ പേര് എനിക്ക് കറക്റ്റ് അറിയില്ലാത്തോണ്ടാണ് ഞാനത് ചോദിച്ചത് ഇങ്ങനെ.
ആ ആ പല വിധണ്ടല്ലോ ഒണക്കലന്നെ സ്രാവും മാന്തല്ണ്ട് ഒക്കെണ്ട്.
ആ എല്ലാം ഒണ്ട് പക്ഷെ എല്ലാം നല്ലതാണൊന്നു പറയാൻ പറ്റില്ല ചെലപ്പോ രണ്ടുസം മുമ്പ് വാങ്ങി
ആ അയിന്നെ ഫ്രഷോന്നും കുട്ടൂല. ഫ്രഷോക്കെ കിട്ടണങ്കി കടപ്പുറത്തന്നെ പോണം.
ഉം പിള്ളേരെക്കെ വരാനായോ?
വരാനായി നാലേകാലമ്പോ എത്തും.
എത്രെ പഠിക്കുന്ന പിള്ളേരാ?
എൽ കെ ജി ലാ.
ഏ ഒരാളെള്ളോ?
ല്ല രണ്ട് പേരുണ്ട് ട്വിൻസാണ്.
ഓ എൽ കെ ജി?
എൽ കെ ജി കാരാണ്.
ഏ ഇവിടൊരാള് മൂന്നര വയസ്സായിട്ടുള്ളു.
ആ ആ എന്താ ഒറങ്ങിയോ ഒറങ്ങുവോ?
ഏയ്‌ ഉച്ചകോറങ്ങുല ഇവിടെ എന്തോ കളിക്കുന്ന എന്തോ സാനം കിട്ടി.
ആ ഒറങ്ങണ പരിപാടിയൊന്നുല്ലലേ?
ഒച്ചക്കൊറങ്ങുന്ന പരിപാടില്ല രാത്രി ഞങ്ങക്കൊറക്കം. അങ്ങനവാടി പോന്നുണ്ട് അപ്പ അങ്ങനവാടി പോകുന്ന സമയം ഇവര് ഉച്ചകഴിഞ്ഞിട്ടൊരു ഒന്നര രണ്ട് മണിയാകുമ്പ ഇവരൊറക്കും ഒരു മൂന്ന് മണി രണ്ടേമുക്കാലൊക്കെ വരെ അപ്പ അങ്ങനെ ഒറ ആ അവിടന്ന് ഒറങ്ങും. പ്പങ്ങനെ ഒറങ്ങുമ്പോ അങ്ങനെ ഒറങ്ങുന്ന രാത്രി ഒമ്പത് മണി എട്ട് മണിയൊക്കെയാമ്പളെ ഒറങ്ങോള്ളൂ.
ഏ
എട്ടരക്കെയാ അല്ലെങ്കിദിവസാണെങ്കി ഏഴേ എട്ട് മണിയാമ്പത്തേനും ഞങ്ങളൊറ
ഏ അങ്ങനെ ഒറങ്ങൂലേ ഉച്ചക്കൊറങ്ങാത്തോണ്ട്?
ഉം ഉച്ചക്കൊറക്കാത്തോണ്ട് ഞങ്ങക്ക് അപ്പഴ അല്ലെങ്കി ഞങ്ങളാടൈമൊക്കെ ക്കാമ്പോറങ്ങും ചെൽപ്പോ എട്ട് മണി ഒമ്പത് മണിയാമ്പ മാത്രേ ഒറങ്ങാതിരിക്കൊള്ളൂ. ഇവിടെ അങ്ങനവാടി പോന്ന സമേത്ത് അല്ലാത്ത സമേത്തൊക്കെ ഞങ്ങളൊറങ്ങും.
ഏ ഇവിടെ ഇല്ല ഇവിടെപ്പം സ്കൂളി പ്പോവാലൊടങ്ങിയൊണ്ട് കൊറച്ച് നേരത്തെ ഒമ്പത് മണി ഒമ്പത് ഒമ്പതര ആമ്പതേനും ഒറങ്ങും. അല്ലെങ്കില് പതിനൊന്നര പന്ത്രണ്ട് മണി വരെ നിക്കും ഉച്ച ക്കൊറ ഒറങ്ങിയാല് അത്ര വരെ നിക്കും അല്ലെങ്കി നേരത്തെ ഈ ഒമ്പത് മണി ഒമ്പതര ആവുമ്പോത്തനും ചെലപ്പോ ഒറക്കം വരുന്നുണ്ട് പറഞ്ഞ് ഒറങ്ങു. ഇനിയിപ്പോ സ്കൂളൊക്കെ തൊറന്നാ അങ്ങനെ തന്നെ ഇങ്ങൻ തന്നെയാണ് അവസ്ഥ.
അതങ്ങൻ തന്നെയാണ്.
പഠിപ്പൊക്കെ തൊടങ്ങ ല്ലേപ്പ പിന്നെ എഴുത്തും വായനൊക്കെ കഴിയുമ്പോത്തനും ഓലോ ഒറക്കം വരുന്നുണ്ടോറയും.
ഉം പഠിക്കാനങ്ങനെ മടിണ്ടോ?
ഇല്ല ഇല്ല വലിയകൊയപ്പൊന്നുല്ല എന്താ ഇപ്പ ഇങ്ങനെ തുടങ്ങ. ഉള്ളൂ ഇപ്പൊ പഠിക്കലും ഈ വീക്കില് തുടങ്ങീട്ടേള്ളു.
ഈ വീക്ക്‌ തൊടങ്ങിയോ?
ആ എൽ കെ ജി കാരായതുകൊണ്ട് കരച്ചിലും വേറെ കുട്ടികളൊക്കെ കരച്ചിലൊന്നും അവരതൊന്നും സെറ്റ ആയി വരാതെവർക്ക് തുടങ്ങാൻ പറ്റത്തില്ല അറിണെ. അപ്പൊ ഈ വീക്കിൽ ഇപ്പ സ്റ്റാർട്ട് ചെയ്ത്ക്ക്‌ണ് ഇപ്പൊ വല്യ പ്രശ്നമൊന്നുല്ല പഠിക്കണൊക്കെ ഇണ്ട്. ഇനി അങ്ങനെ പോയാ കൊഴപ്പല്ല മടി വന്നാ പിന്നെ ഓലെ പിടിച്ചാൽ കിട്ടൂല.
അതില്ല പേ കൈ നമ്മള് നോക്കണം
ആഹ്
എ ബി സി ഡി ഒക്കെ എഴുതൊ?
ആ എ ബി സി ഡി കൊറചെയ്തും പിന്നെ ഇങ്ങനെ മലയാളത്തിലും. മാക്സ് ആയിട്ടൊക്കെ ഇങ്ങനെ കൊറചീച്ചക്ക അതും കൊറച്ച്തും എ ബി സി ഡി നമ്മളിങ്ങനെ എഴുതി കൊടുത്താ പറഞ്ഞു കൊടുത്ത എഴുതി അങ്ങനെ എഴുതും അല്ലാതെ മുഴുവൻ ട്ടൂല്ല അതിന്റെ പാട്ടാളൊക്കെ അറിയും ഏതാന്നും അറിയില്ലോ ഒക്ക്. സ്പെല്ലിങ്ങൾ ഒന്നും ചോദിച്ചാ അറിയില്ല.
ഉം അല്ലാണ്ട് അറിയല്ലേ അങ്ങനെ പോക്കൊന്നുംല്ല.
ഹസ്ബൻഡോ നാട്ടിലില്ലേ?
ആ ഹസ്ബന്റ് നട്ട്ടിൽണ്ട് എന്റെ വീടിന്റെ ഇവിടെ വണ്ടിഓടിക്കുന്നത്.
ഏ ഡ്രൈവിങ്ങാ പണി? ആഹ സ്കൂൾ ബസിന്റെയാ അതോ ലൈൻ ബസോ? ആഹ് പ്രൈവറ്റ്. അയ്കൊണ്ട് പ്രിയദർശിനീലൊന്നും കേയറാന് ഓ ല്ല ആനെ
ല്ല അപ്പൊ പിന്നെ അങ്ങനെ കയറുന്ന പരിപാടി ഇല്ല.
അവിടെ എങ്ങനെ ചെടികളൊക്കെണ്ടോ? ആഹ് ഇഷ്ടമാണ് വളർ ന നടണത് ഇഷ്ട?
എന്റെ അല്ലട അമ്മന്റെ ച ബ്രദറിന്റെ ഒക്കയാ. ഏ കാര്യമായിട്ട് എങ്ങനെ പോകല്ലേ നനച്ചൊക്കെ കൊടുക്കും.
ആഹ് അനെ ആഹ് നടന്ന പരിപാടിയോന്നുംല്ല?
ഉം ഉം നട്ന്ന അങ്ങത്തെ പരിപാടിയൊന്നുമല്ല. ആഹ് ഇവിടെ വീട്ടിലെ ആവശ്യമുള്ള സാധനങ്ങൾക്കത് കൃഷിയുണ്ട്.
ആഹ് എന്താണ് കപ്പെക്കെ?
എങ്ങനെ?
കപ്പക്കെയാണോ കപ്പ.
ആ കപ്പയും വാഴൊക്കെണ്ട് കപ്പ വാഴ കക്കക്കോ. ഇഞ്ചി.
ആഹ്
പിന്നെന്താ ചേന ചേമ്പ്. കാച്ചില് അങ്ങനത്തെ സംഭങ്ങളൊക്കണ്ട്.
പൊർത്തുക്ക് കൊടുക്കോ അതോ വീട്ടിൽ തന്നെ എടുക്കാനോ?
അല്ലെ വീട്ടില വീട്ടിലവശ്യത്തിന്
ആഹ കൊക്കുന്റെും മരല്ലേ അല്ലേ എണ്ടാവല്? കൊക്കോ ക്കായ ആഹ്. മറ്റേ കാപ്പിപ്പൊടി അങ്ങന അതല്ലേ എങ്ങോട്ടുണ്ടാക്കിയ കാപ്പി. അത് ആഹ് ആഹ് അല്ല അല്ല ചൊ മറ്റേ ചോ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കണല്ലേ കൊക്കോ ആ കൊക്കോ ചോക്ലേറ്റ്ല്ല ഉണ്ടാക്കണ്.
ആ അങ്ങനെ അങ്ങനെ എന്താണ് ഉണ്ടാക്കണ് തോന്നു ക്കൊക്കായി കൊടുത്തി. ഇത് എന്തോ കൊക്ക മര ചോക്ലേറ്റ് സാധനതോന്നുന്നു ഉണ്ടാക്കാന്
അങ്ങനെ ചോക്ലേറ്റിന്റെ ഐറ്റംസാ തോന്നുന്നുകേട്ടത് കുരു ആണല്ലോല്ലേ
കാപ്പി കാ
അതും ആ ആ മരത്തില് അതും മരത്തില് കാപ്പിക്കുരു അ ചായപ്പൊടി പിന്നെ കയിലല്ലേ
ആ അത് ശരിയാ
ആ
പിന്നെ അധികംകാപ്പിയേക്കാൾ നല്ല നമ്മൾ ചായയല്ലേ കുടിക്കുവാ കാപ്പിയൊക്കെ ഭയങ്കര ചൂട അങ്ങനെ സംഭവങ്ങൾ ഒക്കെ അല്ലേ
ആ കാപ്പി നല്ല മറ്റേ ബ്രൂവൊക്കെ നല്ല ടേസ്റ്റ്ആട്ടോ കുടിക്കാന് അതൊക്കെ എനിക്ക് പൊതുവെ ഇ ഇഷ്ട്ടാണ് കാപ്പി പക്ഷെ വല്ലാതെ ഞ ങ്ങൾ ഇണ്ടാക്കലൊന്നുല്ല വേറെ ടേസ്റ്റ് ആണ് പക്ഷെ അയ് കൊണ്ട് കൊ കൊണ്ടുവരാൻ പറയും പക്ഷെ അത് മറക്കും ചെയ്യും ആ വാങ്ങിവാങ്ങിട്ട് വരാൻ പറഞ്ഞ പറഞ്ഞാ പിന്നെ ഓർമ്മ ഉണ്ടാവില്ല പിന്നെ ഞൻ എപ്പോഴെങ്കിലും പറയുമ്പോളക്കാരം
ഏ
ഹസ്ബന്റ് പൊതുവേ അങ്ങനെ മറക്കും ചെലപ്പം ഞാൻ പറഞ്ഞാലേ പിന്നെ ഞാനാണെങ്കി അത് അവിടെ വെക്കും ചെയ്യും അവിടെ വെച്ച് നിർത്തും ഓർമ്മ ഉണ്ടെങ്കി കൊണ്ടരത്തെ കരുതും അപ്പൊ പിന്നൊക്കെ കഴിഞ്ഞിട്ടേകാരം ഓർമ്മ വര പിന്നെ അതികം അങ്ങനെ പറയില്ല മഴ എന്നിട്ട് പോയോ മഴ ഇണ്ടോ
ഇതാപ്പൊ മഴമാറി വെയില തെളിയ ചെറുതായിട്ട്
ആ ആ ഇവിടെ തന്നെ ഇപ്പൊ മഴൊന്നു ചോർന്നിട്ടുണ്ട് ഇനി മക്കള് സ്കൂൾട്ട് വരുമ്പോത്തിന് പെയ്യാത്ക്ക നല്ലത്
ആ പിള്ളേരും വരുമ്പത്തിനുംല്ലേ
വരുന്ന നേരത്തേക്കാരം അല്ലെങ്കിൽ മഴ പെയ്യൽ
ഉം അല്ല വണ്ടിയിലാണോ
ആ ബസ്സിലാണ് ബസ്സിലാണ് ബസ് വരണോട്ത് ചെല്ലണം റോട്ട്ക്ക് ഇങ്ങനെ ഇവിടുന്ന് രണ്ട് വീട് കൊറച്ച അപ്പുറത്താ മെയിൻ റോഡ് ഞങ്ങളത് ഒരു പോക്കറ്റ് റോഡിലാണ് അപ്പൊ അവിടെ ചെന്ന് നിക്കണം വേറെ കു ട്ടികളൊക്കെ ഇണ്ട് ഉണ്ടെന്നാലും ഇവർക്ക് ഞാൻ ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ ചെന്ന ഇങ്ങനെ നിക്കണണ്ട് എന്നും അവിടെ കണ്ടിട്ടില്ലേങ്കിൽ ഒര് ഇതാണ് ഉം ഫുട്ബോളൊക്കെ കാണാറുണ്ടൊ
അപ്പൊ പിള്ളേർക്ക് വൈന്നംതിന്നാ എന്തുണ്ടാക്കിയപ്പോ
വൈകിട്ട് രാവിലതെ കടി ണ്ട് ചപ്പാത്തി ണ്ട് ചെലപ്പോ അത് പറ്റും അല്ലെങ്കി വല്ല റസ്കോ ബിസ്ക്കറ്റ് ന്തെലും കൊടുക്കണം
ഉം
അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലുണ്ട അപ്പൊന്ന് കടി ണ്ടായപ്പളെ അത് ചെലപ്പോ ഓരിക്ക് ചപ്പാത്തി ഇഷ്ട്ടാണ് എന്തെങ്കിലുക്കൊ പഴം ന്താ റോസ്‌റ് ങ്ങനെ വാട്ടെ നെയ്യ്യിലിട്ട് വാട്ടെ അങ്ങനൊക്കെ ചെയ്യും കാണും അപ്പൊ എന്നും അതാകുപ്പൊ ചെലപ്പൊ പറ്റൂല ഇന്നലെ, ണ്ടാക്കി ഉം ചപ്പാത്തി ഇണ്ടല്ലോ ന്നുള്ളൊരു ഇത്ണ്ട് അവിടെ എന്താ ഇഞ് ചായക്ക് കടി എന്തേലും സ്പെഷ്യല് ഇണ്ടാക്കോ
അതൊക്കെ കഴിച്ചോളൂ അപ്പം അങ്ങനെ ഇന്ന വേണം നിമ്മന്തോന്നില്ലല്ലോ പിള്ളേർക്ക്?
ല്ല അങ്ങൻത്തെ നിർബന്ധൊന്നുല്ല. അങ്ങനെ ആഹ് അപ്പൊ കൊഴ ഇപ്പല്ല ചിലപ്പോ വിശന്നയ്ക്കാരം വെര. ഓലു രാ നേര്ത്തെ കെഴിക്കണോണ്ട് ഏയ് അപ്പൊ പിന്നെ ചെലപ്പതിന്നും ചെലപ്പോ ഒരു ഇതൈക്കാരം കരച്ചിലും ബഹളോക്കേ